ഹലോ
ആഹ് എന്തേനായിരുന്ന
ഞാൻോ ഇൻസ്റ്റ എന്ന ഫ്രണ്ടിക്ക
ഒരുച്ച ഏഹ്
ഉം ഇൻസ്റ്റാഗ്രാം നോക്കിക്കൊണ്ടി ഇരിക്കണേ
ഉം ഇൻസ്റ്റൽ എന്തുട്ടാണ് കണ്ടൊണ്ടിരുന്നത്
ഇൻസ്റ്റ ഞാ എന്താ റീൽസണ്ടോട്ടിക്ക.
ഉം പിന്നെ മാച്ച്ണ്ടല്ലോ.
ആഹാ കാണണം
ഉം ആര് ജയിക്കൂടാ ബ്രസീല് ജയിക്കുവോ നോർവേൽ ജയിക്കോ.
എല്ലാരും ഞാറേന്നാ പറഞ്ഞോണ്ടിരിക്കുന്നെ.
അതെന്താണ് നോർവേന്ന് പറയണത് ബ്രസീല് ജയിച്ചാൽ എന്താണ്
എന്താറയാ മറ്റേഴ കാരിക്കും.
അല്ല ബ്രസീല് നന്നായിട്ട് കളിക്ക്ണ ടീമ ല്ലെ
ഉ കളിക്കരുടെയും നല്ല പക്ഷേ നോർവന്റലും കുറെ പ്ലെയറുണ്ട്
ഉം ഈ കളി എവിടെ നടക്ക്ണേ.
കടിയവിടെ അവക്കില്ല ആര് ക്കറിഞ്ഞുട
പോർച്ചുഗലിലെ കാനഡയിലാ നടന്നെ എന്താന്നച്ചാ ഇന്റെ ഫ്രണ്ട് പോയി കണ്ടായിര്ന്ന്.
ആമേരിക്കയിലാ നട്ക്ക്ണ്.
ഉം
യു എസ്സിൽ എവിടക്കെയ നടക്കണ് ഉം ഞാ എന്നിട്ട് ഇ എന്താ എന്താ
ഇല്ല നമ്മടെ അങ്കള് പോയി മറ്റെ കളിയണ്ടാര്ന്ന് ഏതാര്ന്ന്. മൊറോക്കോസസ്ന്ന് തോന്ന്ണ് ആ വര്ടെകളി.
ആഹ്
മൊറോക്കോ വസസ് മറ്റേത് നല്ല അടിപ്പം കളിയാര്ന്നല്ലോ. യ്യോ മൊറൊക്കെ വയസ സ ആരാര്ന്ന്.
മൂന്നേ മുട്ടിക്ക് ഒട്ടിച്ചതല്ലേ
ആഹ്
ഉം
അത് നല്ല കളിയായിരുന്നു
ആഹ് മാറിപ്പോയി
നിന്റെ അഭിപ്രായത്തില് ആരായിരിക്കും കപ്പടിക്കാൻ പോണേ
കപ്പടിക്കാൻ പോണോന്നു പറഞ്ഞ ഫ്രാൻസ്
അത് എന്താ ഫ്രാൻസ് പറയാൻ കാരണം
ഫ്രാൻസാണ് എല്ലാവരേകാട്ടും നല്ല പ്ലയർസ് ഉള്ള നല്ല കോച്ചുകള് അവരുടെ ടീം ആ സെറ്റ് ടീം
അപ്പൊ സ്പെയിനൊ
സ്പെയിനെ
ഫ്രാൻസൊ
ഉം
ഉമ്മ്മ്മ്മ് ഇത് ഫ്രാൻസിന്റെ എത്രാമത്തെ കപ്പായിരിക്കും ഇതിന് മുമ്പ് ഒരു കപ്പ് അടിച്ചിട്ടില്ലേ മറ്റെ എമ്പാപ്പ ഉള്ളപ്പ
അടിച്ചിട്ടുണ്ടല്ലോ ആ അടിച്ചിട്ടുണ്ട്
ഉം എമ്പാപ്പ അതിലെന്തോ ഗോളോ അടിച്ചിട്ടുണ്ട് ഫൈനലില് പുള്ളിക്കാരൻന്റെ കോോള് എനിക്കൊന്ന് ഹാർ് ടിക്ക് അടിച്ചായിരുന്നന്നോന്നണ്
ഹാട്രിക്ക് ആ മറന്ന് ഇരിക്ക ഞാൻ കണ്ടട്ടില്ല കളി
ഞാന് ഇത് ട്വിറ്ററിൽ വായിച്ചതാ
മ്മ് ഫ്രാൻസ് നോക്കട്ടെ ആ
പിന്നെ ഈ മറ്റേ നി മെസ്സിയുടെ ടീഷർട്ട് ജേഴ്സി പറഞ്ഞില്ലേ അതെത്രയാവും
ആർക്ക് ഒരു മുന്നൂറ്റി അമ്പത്
ഉം അതുനോക്കിവച്ചോ ഞാൻ വാങ്ങിചോല
പ്പ ഏത് കാലത്ത്
ഈ ആഴ്ച വാങ്ങിച്ചുതരാം
ഈ ആയിച്ച ഈ ആയിച്ച വാങ്ങിച്ചുതരുമോ
ആ വാങ്ങിച്ചുതരാം
ബസ് ബാഗി ട്രാക്ക് പൻറ്
അത് ഇരുന്നൂറ രൂപയുള്ളൂ ഇരുന്നൂറ്റി
അത് വേണ്ടാണ്ട് അതിനുള്ള കാശ എന്റെേും ഇല്ല നമുക്ക് ജേഴ്സി മാത്രം മതി മെസ്സീടെ എന്നിട്ട് നീ ഫുട്ബോൾ കളിക്ക്
ട്രാക്ക് പാൻ വേണ
ഫുട്ബോൾ കളിക്കണ നിക്കർ ഇട്ടോണ്ടല്ലേ ഫുട്ബോൾ കളിക്കണ ട്രൗസർ
എന്നാ ട്രാക്ക് പാന്റ്
ആഹ പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില്ൽ നിിക്കറാണ്ിപ്പ ബെറ്ററ് അപ്പൊ ഓടാനും എളുപ്പമായിരിക്കും
അപ്പൊ സെറ്റ് വാങ്ങിക്കും നിക്കറോ
അപ്പൊ എത്രയാകും രണ്ടു കൂടി കൂട്ടി
അഞ്ഞൂറ്
ഓ നിക്കറിന് ഇരുന്നൂറാപ്പാ
അഞ്ഞൂറ് നാന്നൂറ് ആകും നാന്നൂറ
ആഹ നാന്നൂറിന്റെ അടുത്ത് തന്നെയാണങ്കി വങ്ങിച്ച് തരാം
പഠിച്ചിട്ടുണ്ടോ ഫ്രാൻസ്
ഉ ഓരെണ്ണം എമ്പാപ്പയ ഉള്ളപ്പയണ്
ഉ രണ്ടായിരത്തി പതിനെട്ട്
ആ് ഇതിന്റെ മുമ്പത്തെന്റെ മുമ്പത്തൽ അർജന്റീന കപ്പട അതിന്റെ മുമ്പത്തേലാണ് ഫ്രാൻസ് അടിച്ചത്.
അടിച്ച്. ജർമ്മനി അടിച്ചതിന്റെ മുന്നത്താണ് ഫ്രാൻസ് അടിച്ച്.
ഓ കൊറോണ കാരണം രണ്ട് വർഷം കഴിഞ്ഞിട്ട് നടത്തിയായിരുന്നല്ലേ, ഞാൻ മറന്നുപോയി. രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നട ത്തിയാർന്ന്. രണ്ടായിരത്തി പതിനെട്ടില് നടത്തിയാർന്ന്.
ഉം. രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് നടത്തിയാർന്ന്.
ഏത് കൊറോണ കാർണം രണ്ട് വർഷം കഴിഞ്ഞിട്ടു നടത്തിയാർന്നു. അതെപ്പോഴാ
രണ്ടായിരത്തി ഇരുപതില് ഒരണം നടത്തി. രണ്ടായിരത്തി പതിനെട്ടില്
ആഹ് ഇരുപതിലാർന്നു. അതാ ഞാനിങ്ങനെ ചിന്തിച്ചേ.
ഉ നോക്കട്ടെ. ഇവര് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് അടിചാണ്.
ആഹ പിന്നെ ബ്രസീലും കൂടുതല് പണ്ട്,
ബ്രസീലിന്റെപ്പോ ജയിച്ചേ. മൂന്നേ മുട്ടയ്ക്ക് ബ്രസീലിനെ തോപ്പിച്ചേ ഫ്രാൻസ്.
ആ അത് അത് ഞാൻ ചോയിച്ചില്ല. ഞാൻ ബ്രസ് സീല് ഇതിന് മുമ്പ് അഞ്ച് കപ്പ് അടിച്ചിട്ടില്ലേ എന്നാണ് ചോദിച്ചത്.
ആഹ അടിച്ചിട്ടുണ്ട്. ജർമ്മനി നാല് കപ്പ്. രണ്ടായിരത്തി പതിനാല്. ആ ഫസ്റ്റ് നിക്കണത് ബ്രസീല്. ആ
ഉം.
ഏ ജർമനിനെ അടി അടിച്ചിട്ടില്ല. ജർമനി അടിച്ചു അന്ന ത് രണ്ടായിരത്തി പതിനാലാണ് ലാസ്റ്റ് അടിച്ചത്. അത് കഴിഞ്ഞട്ടാണ് ഫ്രാൻസ്.
ആ അതല്ലേ ഞാനും പറഞ്ഞത്. ജർമ്മനി കഴിഞ്ഞട്ടായിരുന്നു ഫ്രാൻസ്, അർജന്റീനയ്ക്ക് മുമ്പാന്ന്. നീയല്ലേ അപ്പ സമ്മയച്ചുതരാതിരുന്നെ.
ആ ആ ഈ പ്രാവശ്യം ബ്രസീല് ജയിക്കെണ് നീ എന്ത് ചെയ്യും?
ബ്രസീല് ജയിക്കേണെങ്കിൽ,
ഞാൻ വാങ്ങിച്ചന്ന, ഞാൻ വാങ്ങിച്ച തരാൻ പോണ ജേഴ്സിയും, നിക്കറും എനിക്ക്.
ഓക്കേ. ഈ ആഴ്ച വങ്ങിച്ചരാപോണ സാധനം എന്ത് ഇത്തവണ വേൾഡ് കപ്പിന് കഴിഞ്ഞട്ട്, വാങ്ങിച്ചരാൻ പോണേനെ പറ്റി പറയണേ.
അല്ല അത് കഴിഞ്ഞിട്ട് ഞാനത് തിരിച്ച് വാങ്ങിച്ചെടുക്കൂന്ന്. ജയിക്കെണേങ്കില്.
ബ്രസീല് അടിക്കുല്ല നൂറ് ശതമാനം ഒറപ്പാ.
കാണാം നമുക്ക്.
ഉം കാണാം. നോക്കിരുന്നാതി, ഇപ്പത്തന്നെ ക്കപ്പ് ഉം.
ആഹ് ഇപ്പത്തന്നെ കപ്പ് വരും കയ്യില്, കുഴപ്പുല. ആഹ് തരന്നാലും തന്നില്ലേലും.
ഞാൻ പറയേണത് ഫ്രാൻസ് അടിക്കാണ കാര്യം ത്.
ഫ്രാൻസ് ഒക്കെ അട്ടിമറിയാണ്. എനിക്കവല്യ വിശ്വാസൂല്ല.
ഫ്രാൻസ് അല്ലെ അർജന്റീന.
അർജന്റീന അതിനേക്കാളും വല്യ അട്ടിമറിയാണ്. എന്റെ പൊന്നേ. എന്താണ് മെസ്സിക്കൊന്നും മഞ്ഞ കാർഡും കൂടിയൊന്നും കൊടുക്കള്ളല്ലോ. മെസ്സി എന്തോരം ഫൗൾ ചെയ്യ്ണ്ട്.
നിനക്ക് ശേ നിനക്ക് റൂൾസ് അറിഞ്ഞൂടാ അയിന് വേണ്ടി.
ആ എന്ത് റൂൾസ്. അണ്ട്ട് അൾജേരിയ മെസ്സിക്കെതിരെ, അല്ല നിക്ക്. അൾജേറിയ മെൽസിക്കെതിരെ എന്താണ് ചെയ്തേ, കംപ്ലൈന്റ് കൊടുത്തല്ല അണ്‌ട്ടും അതും അന്വേഷിച്ചില്ല. അത് മെസ്സി ആയോണ്ട് അവര് വിട്ട് കളഞ്ഞ്. ഫിഫേന്റെ എന്ത് റൂൾസ്, നീ പറാ റൂൾസ് പറ. അത് വേണ്ട, നീ ഇപ്പൊ പറ റൂൾസ് നീയല്ലേ എല്ലാ റൂൾസും അറിണാള്
ആ.. അപ്പം വേണോന്നുള്ള രീതിയിലാ വെച്ചെങ്കിലാണ് ഈ മഞ്ഞക്കാടൊ, റെഡാടൊ എന്തെങ്കിലും കൊടുകൊള്ളു. ഇത് വന്ന്ട്ട്, അല് ബോൾ ണ്ടായ സമയത്ത് കാല് വെച്ച്ട്ടാണ് ഇത്‌ ആയത് പക്ഷെ, ഫൗള് അത് കിട്ടാനുള്ള ഒരു ചാൻസും അതിന്റെകത്തിണ്ടായില്ല.
അതെ, അത് നിങ്ങൾ മെസ്സി ഫാന് അങ്ങനെ
മെസ്സി ഫേനല്ല ഞാന്, എൽ, ൻക്കെ ഏല്ലാവര്നേം ഇഷ്ടാ, ൻക് മെസ്സിനെ മാത്രോന്നൊല്ല
അയ്യോ..., അപ്പൊ പിന്നെ എന്തിനാ നീ മെസ്സിയുടെ ജെയ്‌സിയെന്നെ വേണോന്ന് പറയണേ..? നീ ബ്രസീലിന്റെ വാങ്ങി
എനിക്ക് എ സിമിലാൻന്റെ മതി, എനിക്ക് ബ്രസീൽ അർജന്റീനന്നെ വേണന്നുല്ല. എന്ക് എ സിമിലാന്റെ
എ സി മിലാനേതാ? ആഹ്, മറ്റേ മിലാൻ എഫ് സി.
മിലാനെ
ഈ ആഴ്സനല്, ആഴ്സനല് അല്ല, ആഴ്സനൽ മിലാൻ അങ്ങനത്തെ അങ്ങനത്തെല്ലേ.? ക്ലബ്ബ് കളിക്കണത്. ആഹ്, അതാ ഞാൻ ഉദ്ദേശിചച്ചേ, വേറെ വേറെ ക്ലബ് മയ്, മിയാമി
ആഹ്, ആഹ് എന്റെറ് മിയാമി
ആഹ്, എന്റർ മിയാമി, മഡ്രിഡ്
അർഡിയോ മെഡ്രിഡ്
വേ.., റിയൽ മഡ്രിഡ്. പിന്നെ ഒന്നുകൂടെ ഉണ്ടായിരുന്നല്ലോ? അയ്യോ.. ! അതെന്ക് അറിയായിരിന്ന്. പിന്നെ, നമ്മുടെ ഈ ബ്രസീലിന്റെ ഒരു ടീം ഉണ്ടല്ലോ? അഹ്, ഇത് പായ്സെൻ ജർമൻ
ആഹ് ണ്ട്, ണ്ട്, ണ്ട്
അതൊക്കേണ്. നമ്മടെ പിള്ളേരെ നമുക്കറിയാം.
പ്രദീപ് രംഗനാഥന്റെ അടുത്ത സിനിമ ഇറങ്ങാൻ പോവുണ്ടല്ലോ. !
ഉം, ഞാൻ കണ്ടായിരിന്ന്. എന്താ ജൂലൈ പതിനാലോ?
റ്റു മാറോ അറ്റ് ടെൻ എ യെമ്മ്.
ഓഹ്! റ്റുമാറോ ആയിരുന്നോ?? ഓഹ് അപ്ഡേറ്റ്. ഉം, പക്ഷെ അവന്റെ മുമ്പത്തെ ലിക്ക് അത്ര ഓടീലാ ല്ലേ?
ഹിറ്റായി ഹിറ്റായി
ഹിറ്റായി പക്ഷെ, നൂറ് കോടി അടിച്ചില്ലല്ലോ?
നൂറോടി അടിച്ചു, അടിച്ചു.
ഇല്ലാടാ അടിച്ചില്ല. ആകെ ആ സിനിമ മാ മാത്ര വന്റെ അടിക്കാത്തതൊള്ളൂ നൂറ് കോടി. ബാക്കി എല്ലാം തൊടക്കം തൊട്ട് അവസാനം വരെ ഉള്ളതാ ണ്ട് ലിക്കൊഴിച്ച്
ഉം. ഉം, ആഹ്, ഉം അതാ ജെയ്‌സിക്കെ കഴിഞ് ഫോൺ കവർ വാങ്ങിച്ചാ?
ഫോണിനു കവറോ? ജേയ്സി വേണ്ടേപ്പേം?
ഏഹ്..? ജെയ്‌സീം മാങ്ങിച്ചോ, കവറും മാങ്ങിച്ചോ. ! ജയ്സി വാങ്ങിച്ചപ്പോ ഇയ്യ് കവറും വാങ്ങിച്ചോ?
അല്ല ഞാൻ മരം കു, ഞാനേ മരം കുലുക്കണില്ലവിടെ.
ഉം പിന്നെ ഒര് കാര്യം, അഡ്രെലോണ പിന്നേും കളിക്കാൻ പോണേ, കേരള ബ്ലാസ്റ്റേഴ്സിൽ.
ഏഹ്! അബോ! സീൻ.
ഈ സെപ്റ്റംബർ ഇരുപത്തിന്നാലാം തി ഐ എസ് എലിൽ
ഏഹ്.. ! ഓഹ്.. ! പുള്ളീനെ വെയിറ്റ് ചെയ്യണെരിന്ന്. പുള്ളി ആള് നമ്മടെ താരമല്ലേല്ലും. ! ഓ., ഇപ്രാവശ്യം കേ, കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ച വരും, അതെനിക്ക് ഉറപ്പുണ്ട്. പുതിയ കോച്ചുഅല്ലേ?
ചെന്നൈ ബാനക്കി ന്നാ പറഞ്ഞെ. !
അതെന്താ ബാനാക്കി?
ഫാൻസ് ഇല്ലാത്തകാരണം, ഫാന്റ് ആരും കാണാത്തകാരണം. പിന്നെ അംബാസിറ്റർ ക്യാഷി പ്രൊഡ്യൂസർ. ഫാൻസ് ആരും വന്ന് കാണ ഐ എസെല്ല് ഇപ്പ ആരും കാണാൻ വരാറില്ലാ
കാര്യായ്ട്ടും
ഉം
പക്ഷെ എപ്പഴും നമ്മ്ടെല്ലായ്ര്ന്നാേ മഞ്ഞപ്പട ഭയെങ്കെര വറല്തായിട്ട് എവിടെ പോയിം കാണല്
ഉം ബേചാതാറാണ്ട പർഞ്ഞേ
അയ്യോ ബാനാക്ക്യാ നമ്മള് ഇല്ലാണ്ട് അ അ നമ്മള് ഐ പി എല്ല് പോലും ഇല്ലാ ഐ എസ് എല്ലെല്ല്ന്നൂടി പോയാ പോയി കേരളം പിന്നെ ഇല്ല
ഉത്
ഉം ഏനന്ന്റിയില്ല ശരിട വന്നാ ഞാൻ പിന്നെ വിളിക്കാട്ടാ
ആഹ ശരിയ
ഓക്കെ
ആ